അനാ
നല്ല അർത്താനം എന്തൊക്കെ ച്ചാ കടി ഒക്കെ കഴിഞ്ഞാേ
ഇല്ലേയ് ഒന്നും കഴിഞ്ഞിട്ടില്ല മക് മക്കള്പ്പോ പോയിറ്റൊള്ളൂന്ന് വെള്ളിയാഴ്ച്ച ആവോണ്ടേ അവർക്ക് ന്നാർത്തെ പോണം അപ്പൊ അവരെ പറഞ്ഞയ്ച്ചിട്ട് വേണം താെടക്കലൊക്കെ കയിഞ്ഞു ഇനി എർച്ചി കിട്ടീക്ക്ണ് അപ്പൊന്നാ അത് തീമെച്ച്ക്ക്ണ് ഇനി അയ്ക്ക് ആഹ്
ആഹ്
എർച്ചി ട്ടീക്ക്ണ് അപ്പൊ അഅ് തീമെച്ച്ക്ക്ണ് ഇനി അയ്ക്ക് ഉള്ളീം വെളുത്തുള്ളൊക്കെ തൊൽച്ചണം അപ്പൊ അങ്ങനെ തൊലിച്ചോണ്ടങ്ങനെ ഇര്ക്കാണ് ഇങ്ങളെ പണിയൊക്കെ കയിഞ്ഞോ
പണ്യാളൊന്നും ഒര്ങ്ങീട്ടൊന്നുല്ല ചായുടി കഴിഞ്ഞു അപ്പൊ കൊച്ചിനെ ഒർക് ക്കാൻവാണ്ടീട്ട് ഇങ്ങനെ ന്ന് ക്കാണ് ച്ച്
തേക്ക്ണ്ടാക്ക്യാത്
രാവിലെ ഇന്ന് ബൂരി ഇട്ടു പുട്ട് ഇണ്ടാക്കി
ആഹ് ഇവടൊര് വെള്ളിയാഴ്ച ആവുമ്പോ ഒക്കെ ഒര് കൊറ്റ് പിന്നെ കൊട്ടിക്കൊട്യലാക്കോ വെള്ളായ് ച്ചാവുമ്പോ ന്നാർത്തെ വണ്ടി വര്യോണ്ടെ
കുട്ട്യാളെ സ്കൂക്കുടുമ്പോ ഒര് തെരക്കന്നെണ് ഇവിടെം ഒരാള്പോയി ആഹ്
ഒര് കൊട്ടിപ്പട്യലാണ് അപ്പോ
അതെ പിന്നെ വേറന്തൊക്കെ വീട്ടിലാരൊക്കണ്ട്
വീട്ട്ല് ഞങ്ങള് വേറേണ് ഉമ്മീം ഇപ്പിം തറവാടിലാ അവറ് അവടെ ജീവിക്ക്ന്നത് ഞങ്ങളിവിടെ എൻക്കും മൂന്ന് കുട്ട്യാളും ഇവലപ്പിം ഞാനും ഞങ്ങള് മാത്രെള്ളു
ആഹ്
ഇങ്ങളോടെ ആരക്കെ ഇല്ലത്
ഇവടെ ഇമ്മണ്ട് പിന്നെ ഞങ്ങളന്നെ ഞാനും ഹസ്ബന്റും കുട്ട്യാളും ഉം
ഇറ്റ് എന്തേങ്കിലും ഇണ്ടാക്ക്ണ്‌ണ്ടോ ബിര്യണിയോ അങ്ങൻത്തെ എന്തെലും വെക്ക്ണ് ണ്ടോ
ഇല്ല ചോറൊക്കെ വെന്തു അവ അവൻ പോവുമ്പത്തിനന്നെ ചോറൊക്കെ ആവും ചോറും കൂട്ടാനൊക്കെ ഏകദേശം ആവും അവന് ചോറ് കൊണ്ട് കൊണ്ടകാണം അപ്പോ അങ്ങനെ അവന് ഇന്ന് ചോറൊന്നും കൊണ്ടോയില്ല ഇന്ന് ബൂരിയാ കൊണ്ടോയത് അതോണ്ട് പിന്നെ ചോറ് ഇസ്കൂൾന്ന് വാങ്ങൂല ചോറ് വാങ്ങനെ
എന്റെ മോക്ക് ചോറുവാണം ഓള് ഓളെ സ്കൂളിന്ന് കഴിക്ക് ഇല്ലാപ്പന്ന് വെള്ളി ആഴ്ച്ചായോണ്ടായിറ്റില്ല അപ്പൊ ഇന്നൊട്ന്ന് വാങ്ങാൻ പറഞ്ഞേക്കാണ് അപ്പൊ ഇന്ന് ഉം വെളിഴ്ച്ചാമ്പോ സമയത്താവൂലെ നേരത്തെ ആവൂല മറ്റത് ഒമ്പതരെ തെരക്ക് പോ പത്തണിയൊക്കെയാ ക്ലാസ് അപ്പോരു ഒമ്പതേമുക്കാല്ന്
ആഹ് ഇവിടുന്ന് ഒമ്പത് ഒമ്പത് മണിക്ക് പോവും എട്ടേമുക്കാൽ കജുമ്മത്തേക്ക് ഇവിടുന്ന് വിട് പെട്ടന്ന് പോണം ബസെറുണോട്ത്ത്ക്ക് ഒമ്പത് മണിയാകുമ്പോക്കിന് പോവും
ആഹ് ഇവിടന്ന് പടിക്കന്നൊന്നും ബസ്സ്കിട്ടൂല അപ്പൊ കൊറച്ചങ്ങട്ട്
വീട്ടി പോക്കില്ലേ
ആഹ് കൊറേപോയി മുഹറം ഒമ്പിന്റേം പത്തിന്റെന്നും പോയിട്ടില്ല അപ്പൊടെ മൂപ്പര് ഒറ്റക്കാവോണ്ട് പോകാൻ പറ്റൂല്ല പിന്നെ തറവാട്ട്ക്ക് പോകും അവിടുന്ന് ങ്ങനെ
ഉം സ്കൂള് പൂട്ടിയപ്പോ യാത്ര ടൂറൊക്കെ പോയിരുന്നോ
ആഹ് ടൂറൊക്കെ പോയിന് ടൂർ ഞങ്ങള് മക്കള എപ്പോഴും പറയും പോവാന്ന് ഓല് പൂട്ടിയ ആഹ് ഇവിടെ അടുത്തൊക്കെ ണ്ട് ഇവിടെ അട് ത്ത് കേ കേരളാ കുണ്ട് റഞ്ഞെണ്ട് കൽക്കുണ്ടുണ്ട് പിന്നെ ചെറക്കുണ്ട് അയ്ലെ മലകള് മഴത്തൊന്നും പോകാൻ പറ്റൂലേയ് മഴയാകൊണ്ട് കാണാനൊക്കെ കാഴ്ചകളുണ്ട് മയക്കാലത്ത് ആഹ് മഴയകൊണ്ട ഒന്നും പുൊറത്ത കറങ്ങാൻ പറ്റൂലേ മഴ പോട്ടെ ഇനി ഓണം വെക്കേഷനിൽ പോണം പറഞ്ഞങ്ങാണ്ട് നിക്കുന്നുണ്ട് ഇപ്പോ ഒക്കെ
ആഹ് ആഹ് കുട്ടികൾക്കൊരു സന്തോഷം ഞാൻ ഞങ്ങള് അങ്ങനെ ടൂറായിട്ട് അങ്ങനെ ഒന്നും പോക്കുന്നില്ല പോകും ഞങ്ങളാരൊക്കെ വരുമ്പളോ അങ്ങനെയൊക്കെ പോകും അല്ലേല് വീട് വെച്ച ഒത്തിരി ദൂരാണ് അങ്ങനെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെക്കെ
ഇവിടെ പ്പ അനിയത്തിന്റെ ഭർത്താവ് വന്നിക്കണ് അപ്പൊ അവള് വന്നിട്ട് അവർക്ക് വണ്ടിണ്ട് അപ്പൊ കൊറേ ഇവല് തെരക്കൂട്ടും പോണം പോണം പോണം പറഞ്ഞങ്ങാണ്ട് അപ്പൊ ഓൻ വന്നപ്പോ ഓന് ഓന്ക്ക് കൂട്ടുകാരും കൊണ്ട് ആഹ് അങ്ങനെ പോകുമ്പളാണ് രസം അപ്പോ ഓന് ആഹ് ഓന് വന്നപ്പോ ഓൻ കൂട്ടുകാർ ആഹ് കൂട്ടുകാരീം കൊണ്ട് പോകും അപ്പൊ ഇബലിക്ക് സ്റ്റാറ്റസ് കാണും മ്പോ ഓലി ഓല്ക്കും പോണം പോണം പറിം
ആഹ് ഇവിടെ എപ്പോഴും പറയും ഇവിടെ അടുത്ത് ഒരു പാർക്ക് ഉണ്ടായിന് അതിന് എപ്പോഴും പറയും നമുക്ക് അങ്ങട്ട് പോകാ അങ്ങട്ട് പോകാന്നറിം
ആഹ് ഇവിടെ തീവണ്ടി കയറാൻ പോകാനാണ് ചെറിയ മോന് ഭയങ്കര ഇഷ്ടം ആ അവന് ഫസ്റ്റ് തീവണ്ടി കയറിയ അപ്പോവന് തീവണ്ടി കേറ്ന്നെ പേടിയ പിന്നെ അന കൊണ്ടോയി കുറച്ചെങ്ങെത്തിയപ്പ പിന്നെ അവന് കൊഴപ്പല്ല അപ്പൊവന് എപ്പഴും പറയും പോക പോക
പോവുമ്പോൾ ചിലപ്പോക്കെ തീ വണ്ടിക്ക് പോകപ്പോ
ആഹ് ഇവിടെ എപ്പളും ദീവണ്ടി കയറാൻ പോണം പറഞ്ഞങ്ങാണ്ട് ഇതാവും അപ്പൊ ഈ മഴയൊന്നൊയിക്കട്ടെ ന്നിട്ട് മ്മക്ക് പോകാറിമ്
ആഹ് ഉം പിന്നേ എന്താ ഹസ്ബന്റിനെന്താ ജോലി
ഹസ്ബൻറിന് ഭർത്താവിന് പ്രത്യേകിച്ച് പറയാൻ ജോലിയൊന്നുല്ല ടൈലറിങ്ങേനു ആദ്യം പ്പോതൊക്കെ നിർത്തിക്കണ് പിന്നെപ്പോ ഓരോ എന്തേലും ഒരു പണിക്ക് അങ്ങനെ പോകും ഇപ്പൊ കൊറച്ചീസായിട്ടില്ല ആഹ് അങ്ങനോക്കെ ഒക്കെയാണ് നിങ്ങളെ ഭർത്താവിനെന്താ ജോലി ജോലിക്കന്താ ആഹ് പോയോ പോവുമ്മാക്കല്ലെ. ഏഹ് എനിക്ക് മൂന്ന് മക്കളാണ്. മൂന്നാള് സ്കൂൾ പോയി. മൂന്നാളാണ്. മൂന്നാളും പോയ്ക്ക്ണ്. ചെറിയോന് പ്പൊ ഇക്കുറി ചേർത്തിട്ടുള്ളൂ. എൽ കെ ജി ല്. വല്യ മോള് ഒമ്പതിലാണ്. ചെറിയ മോള് അഞ്ചിലാണ്. അവരൊക്കെ പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഓല് ഇണ്ടാവുമ്പോ ഉച്ച മൂളി തന്നെ. ആഹ് ഇല്ലെ ഇവിടെ രാവിലെയാണ് മദ്രസ് സ്‌കൂൾട്ടാ മദ്രസൊന്നൂല്ല. ആഹ്
അത് ക്യാ
ആഹ് ഇവിടെ ആഹ് ഇവിടെ രാവിലെ ആറു മണി ക്കാണ് മദ്രസ്. അപ്പൊ ഇവർക്ക് ഇവിടുന്ന് അഞ്ചരക്ക് ഇറങ്ങണം. പിന്നെ കുറച്ച് അങ്ങട്ട് ഒന്ന് കൊണ്ടേക്ക് നായ്ക്കൾടെ ശല്യം കൊണ്ടെ. പിന്നെ പന്നികളു ണ്ട് അപ്പ അവർക്ക് ഒരു ഒരു കുറി അവര് ആട്ടിയതാണ്.
ക്കലില്ലേ.
ആഹ് കൂട്ടുകാരികളൊക്കെ വിളിച്ചല് ഉണ്ടേ. കൂട്ടുകാര് ഗ്രൂ പ്പുങ്ങള് ആഹ് ചോദിച്ചീനു. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാള് വിളിച്ചിനു. അപ്പങ്ങളോട് അന്വേഷണം പറയാൻ പറഞ്ഞിക്കണ്. അപ്പൊ ഞാന് വിളിക്കുമ്പോ പറയാന്ന് പറഞ്ഞിക്കണ്. അപ്പൊ ഇമ്മക്കൊരു ടൂറ് പോകാനുള്ള പ്ലാ നാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ടൂറ് പോകാന്ന് കരുതിക്കൊണ്ട് അങ്ങനെ
ആഹ് അയ് ശരി.
നിക്കാണ്. എവിടക്കാ സ്ഥലന്ന് നിങ്ങള് പറയ്. എന്നാ നമുക്ക് എല്ലാവരും പാടെ കൂടിയാണ്ട് ആലോചിച്ചാണ്ട് പോകായ്നു.
ആഹ്.
എവിടുക്ക് പോകാനാണ് ആഗ്രഹം? അപ്പമ്മക്ക് ക്ക് എല്ലാവർക്കും കൂടൊരു ഗ്രൂപ്പിലിണ്ടാ ഇതില് പറയാ. നമുക്കിങ്ങനെ ഇന്ന സ്ഥലത്തക്ക് പോകണംന്ന് പറയാ അറിയാ
ഉം എനിക്ക് ചെറിയ കൊച്ചാണ് ചെറിയവന് നാലു മാസമായിട്ടൊള്ളൂ. അപ്പൊ
ആഹ്
മൂത്താള് സ്കൂള് പോയി. ഓന് അന്ന് അപ്പോ പറ്റൂല. മൂന്നാള് മൂ ഒരാള് സ്കൂള് പോയി. ഓനൊന്നാം ക്ലാസ്സിലാണ്. രണ്ടാമത്തെ ആളാണ് ഇപ്പൊ അത് അതിന് നാല് മാസമായിട്ടെള്ളൂ. അപ്പോ ചെറിയ കൊച്ചല്ലേ. ആഹ് അതെ അതെ. അപ്പം മഴയും കാലാവസ്ഥയും അതിനു പറ്റിയതലല്ലോ. അപ്പം ആഹ് ശരി.
തൊണ്ണൂറ് കഴിഞ്ഞിട്ടില്ലേ അന്നട്ട്.
ആഹ് തൊണ്ണൂറ് കഴിഞ്ഞ്. നാലാം മാസായി. ആഹ് ഹസ്ബൻഡുകൾക്ക് വന്നിട്ട് നാ ഒരു വർ ഒരു മാസായി. ഏയ് എനിക്ക് പോരാൻ പിന്നെ സ്കൂളൊക്കെയല്ലേ. പോയാ ഓണത്തിന്റെ ഒക്കെ ടൈമിലൊക്കെ അതെ അതെ. നിങ്ങളൊക്കെ അടിച്ചു പൊളിച്ചു പോയി
അടിച്ചു പോരാ നിങ്ങക്ക് ഇങ്ങനെ ഫോട്ടം ഇട്ടരൻ്റ് അപ്പ ഇങ്ങക്കിങ്ങനെ കാണാലോ. ഉം ചെറിയ മക്കളില്ലേൽക്കൊന്നും പോരാൻ പറ്റൂല്ലല്ലോ. ഗതികേടല്ലേ. ഇനിയിപ്പെ പനിയൊക്കെ പിടിച്ച് ജലദോഷൊക്കെ പിടി ച്ചാ പിന്നെ
അതന്നെ. അല്ലെങ്കി തന്നെ ഈ തണുപ്പിന് തന്നെ ഒരു മൂക്കടപ്പും അങ്ങനെയൊക്കാണ്ട് ഒരു ഇതാണ് അവനിക്ക്. ക്ക് പനി ചെറിയ കൊച്ചുങ്ങളാകൊണ്ട് പെട്ടെന്ന് പനിയൊക്കെ പടിക്കുവല്ല. അത്
കിട്ടുമ്പോത്തിന് കുറച്ചൊക്കെ കഴിയണം. പിന്നെ ഒരു വയസ് രണ്ടു വയസ്സായി കഴിഞ്ഞാ പിന്നെ കൊഴപ്പുണ്ടാവൂല്ല. അതുവരെ ഓരോരോ പ്രശ്നങ്ങളായിട്ട് തന്നേക്ക് അവർക്ക്. എന്റെ മക്കളൊക്കെ ഒന്ന് വലുതാവോണ്ട് പിന്നെ കൊയ കൊയപ്പല്ല. അതെ ദേ
പിന്നെ പണികളൊക്കെ ഇഞ്ഞീ ഇന്ന് ഉച്ചക്കെന്താ.
ഉച്ചയ്ക്ക് സാധാ ചോറ് തന്നെയാണ്. ഇവിടെ അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും വക്കലൊന്നുംല്ല. അപ്പളേങ്കിലൊക്കെ അങ്ങനെ വെക്കുവോളൂ പിന്നെ. ആഹ് തറവാ അപ്പ അവിടുന്ന് കൊണ്ടുവരും. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച്ചക്കുള്ള ഞങ്ങള് വെക്കല്. കാരണം അന്നല്ലെ കുട്ടികൾക്ക് ഇണ്ടാകാതൊക്കെ സ്കൂളില്ലാത്തൊക്കെ. വെള്ളിയാഴ്ച കഴിച്ചാ പിന്നെ അവര് സ്കൂൾ വിട്ട് വരുമ്പോത്തിന് പിന്നെ വാസ് തതാവും പിന്നെ അവര് കഴിക്കൊന്നുല്ല പിന്നെ ശനിയാഴ്ചവുമ്പോ ഫുൾ സമയം അവള് വരുണ്ടാവുല്ലോ
അതെ അതെ ഉം
അപ്പൊ അവര് രാവിലെ വച്ചാ പിന്നെ അവർക്ക് വാണ്ടിയത്ങ്ങനെ കഴി ക്ക പിന്നമ്മള് വെള്ളിയാഴ്ച വെച്ചാ പിന്നവര്ണ്ടാവൂല പിന്നെ അവ
അല്ലേലുവര് സ്കൂള് ള്ളീസം വെച്ചാ പിന്നെ സ്കൂൾ വൈകുന്നാരം വന്ന് വന്നു പിന്നവര് ക്ക് വൈന്നാരിവുമ്പക്കിന് അവര്ക്ക് ഒരു കളി തു തു ഇഞ് രാത്രിയാവും പിന്നെ കഴിക്കാനും ഇതിനൊപിന്നെ അവന്നൊച്ചക്ക് വെച്ചോണ്ടായിരിക്കും പ റ്റൂല അതന്നെ
അപ്പ അവർക്ക് ബേക്കറി അങ്ങത്തെ ഐറ്റംസ്ള്ളു പറ്റാ അല്ലങ്കി പിന്നെ കൊക്കവട പയംപൊരി അല്ലെങ്കി സമൂസ അങ്ങൻത്തൊക്കെണ്ടാക്കി കൊടുക്കണങ്കി ന്യൂഡൽസ്
അ തന്നെ എണ്ണക്കടി എന്തേം കിട്ടാണേ നല്ലതാ ഒന്നുല്ലേ ഈ ബേക്കറി ചോറും കൂട്ടാനും മക്കക്കും വല്ല്യേ ഇതില്ല പൊര്ച്ചപ്പന്നന്നെ പ്പ ചോറ് ചോറും കൂ ട്ടാന്ണ്ടാക്കിട്ട് ഇന്നന്നെപ്പൊ പൂരി
ബിരിയം വെക്കാണങ്കിലൊന്നു പ റ്റൂല മക്കക്ക്റിയാം ഓൽക്ക് ചെൽപ്പൊ പറ്റും ചെൽപ്പൊ പറ്റൂല അങ്ങനെണ് നൂഡിൽസ് മക്രോണി അങ്ങനൊക്കണ്ടാക്കി കൊടുത്താ ഓൽക്ക് പറ്റും
ആഹ്
പിന്നെ മുഠായാള് അതിന്ന് വേറെ കാരി
ഉം എൾപ്പള്ള പണികളന്നാ അ ഓണ്ട് ഓര്ക്ക്ഷ്ടം അതോണ്ട്ന്നെ കൊഴപ്പല്ല
ഉം ഇവിടെ പിന്നെ ഇന്ന്പ്പ രാവിഞാ മറ്റേ ചെറിയ മോനെന്നും പറിം അവന് പുട്ട് ഇന്നലെ പഴം കിട്ടീനി ഇവിടെ അട് ത്ത അയൽവാസിയാള് പഴം കൊട്ന്നന്നീനി അപ്പൊ അവന കണ്ടപ്പോ പുട്ട് വാണം പറഞ്ഞ് അപ്പന്നലെ പുട്ട് പൊടിക്കെ കൊട്ന്നന്നണ് പുട്ട്ണ്ടാക്കി കൊടുത്തു പറഞ്ഞൊക്കെ തിന്നൊക്കെ ചെയ്തിക്ക്ണ് ഞാ കര്തി കഴിക്കൂലന്നൊക്കെ ക കെര്തീനു എലേ പറിണെട്ട ചെൽ
പിന്നെ അന്റെ നമ്മള് ഈ കോള്യ്യ്ണതില് ടൈമ് പോണില്ലേ
ആഹ് ടൈമ് പോണ് ണ്ട്
ആഹ്
പിന്നെ പെ വേറെന്തൊക്കെ പിന്നെ ഇങ്ങള് രാവിലൊക്കെ എന്തന്ന് ഭക്ഷണംണ്ടാക്കിയത്
രാവിലെ ഇന്ന് പുട്ട്ണ്ടാക്കി പൂരി ഇണ്ടാക്കി ചി ക്കം കറി ഇണ്ടാക്കി ഇനിപ്പ അതന്നെപ്പോ ആ അ എന്നെപ്പൊ ചോറ് വേവിച്ചു ഇഞ്ഞ് ചിക്കം കറിന്നെ ഉച്ചക്കും
ഉച്ചക്കെൻ ചിക്കം കറിയ. അപ്പ പണികളൊക്കാന്ന് കഴിഞ്ഞിക്കുലേ അന്റെ തൊടക്കല് കയിഞ്ഞു ഇഞ്ഞിപ്പോ ബീഫട് എറച്ചി അട്പ്പത്തെച്ച്ക്കണ്
ക്ക്ലള്ളൂ ഇവന്ണ്ടാവണ്ട് ഇവന് കരഞ്ഞ് കൊണ്ടെ പകലൊന്നുവങ്ങനെ ഒർക്കൊന്നും ശരിയല്ല അതോണ്ട്
ഇവിടെ മക്കള് പോയി കഴിഞ്ഞിട്ടന്നെള്ളൂ ഞാൻ തൊടക്കലൊക്കെ മറ്റേത് അവ ര്ണ്ടാവുമ്പോ അങ്ങട്ടുങ്ങട്ടും നടന്നിട്ടും ഇങ്ങട്ട് നടന്നു ആഹ് ഇമ്മിംഇപ്പിം ഒന്നുല്ലേ
ഇവിടെ ഇപ്പല്ല മ്മേള്ളു നിൻക്ക് ഇൻക്ക് അവിടേപ്പല്ല അവിടിം ഇമ്മന്നെള്ളു
അവിടെ വീട്ടിലോ കെട്ടിച്ചോട്ത്താ
കെട്ടിച്ചോട്ത്താണിപ്പൊ ഇപ്പ കെടിച്ചോട്ത്താണ് ഔട്ന്ന് ഔടെ പ്രസവി ച്ചന്ന് ഔട്ന്ന്ങ്ങോട്ട് വന്നു ഒരു മാസായി ആഹ് വീട്ട്ക്ക് എടക്കൊക്കെ പോവും കൊറേ കയുമ്പൊക്കെ ഒരുപാട് ദൂരാണ് അപ്പം കൊറെ കഴുമ്പൊക്കെങ്ങനാ പോവും
ആഹ് ലീവൊക്കെ കിട്ടുമ്പോ അങ്ങനെണ്ട് പോവാക്കല്ലാ അല്ലാത്പ്പൊ മദ്രസ് ഇണ്ടാമ്പോ പോവലട്ക്കൂലല്ലോ
അതെ അതെ മദ്രസേണ്ട്
സ്കൂളില്ലെങ്കി മദ്രസ് അങ്ങനെന്നെക്കാ പറയാ ഇവിടെപ്പ ഇഞ്ഞിപ്പ പര് മദ്രാസിക്ക് പരീക്ഷ അടുക്കാനായില്ലേ പയിന ട്ടാന്തിക്കെ പരീക്ഷ തൊടങ്ങാണ് മദർസില്
ആഹ് ആഹ്
അപ്പൊഞ്ഞി തീരിം ലീവ് ഇട്ടൂല ന്നയ്കോ ന്നയ്കോട്ടട്ടോ
ആഹ് ശരി ആഹ് ശരി ശരി